അലോ ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് ഇങ്ങോട്ടങ കേൾക്കുന്നുണ്ട്
ഏഹ്ആകും കേൾക്ക്ണ്ട് സൗണ്ട് കുറവാണെന്നള്ളോ.
ഏഹ് സൗണ്ട് കൊറ
ഉം വേറെന്തൊക്കെയാ
ഓ നല്ല വിശേഷാണ് നല്ല അടിപൊളി മഴ.
ഏഹ് ഞങ്ങളിവടെം നല്ല അടിപൊളി മഴയാണ്.
ആഹ് നല്ല മഴ ഇണ്ടെന്ന്. രാവിലെ ചെറുങ്ങനന്നേ ആഹ് പണി ഓ ഒക്കെ കഴിഞ്ഞ്
പിന്നെ അലക്കാനും കൂടിയുണ്ട്.
ആന്ന് കറിവെക്കാന് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ഇന്നലത്തെ കറിയൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും മക്കളോട് എന്താണ് ചി ക്കൻ വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞിട്ട് മോന് പോയതും ഇല്ല രാവിലെ പിന്നെ അയാളെ വിളിച്ച് പറഞ്ഞിട്ടാണെങ്കിൽ മഴയത്ത് റോട്ടുമ്മേൽ അവടെ പോയി നിക്കണം അപ്പൊ പിന്നെ ഞാൻ വിചാരി വൈകുന്നേരത്തെ വാങ്ങാന്ന്. അപ്പൊ പിന്നെ ചോറൊക്കെ ആക്കിവെച്ച് വേഗം ഇങ്ങട്ട് കേറി നല്ല
എല്ലാം റെഡി ആയിക്കണ് ഇഞ്ഞി ലേസം തിരുമ്പാനൊള്ളു. അപ്പൊ പിന്നെ ഇനി കൊടഞ്ഞൊന്ന് ച്ചട്ട മഴന്നല്ല കേട്ട് നല്ല മഴയാണ്.
ആഹ് നല്ല മഴയാണ് ഞാനുംങ്ങനെ മഴ തോരുമ്പോ വേഗം കല്ലുമേയിടാനുള്ളതൊക്കെ വേഗം യൂണിഫോമും ഇതൊക്കെ വേഗം മഴയില്ലാത്പ്പൊ വേഗം പോയി അലക്കും ബാക്കിയൊക്കെ മെഷീനിലും ഇടും. വീട് പയ ഡ്രസ്സുകളൊക്കെ വേഗം മെഷീനിലോട്ട് അങ്ങനെ വേഗാക്കിട്ട് ഒക്കെല്ല പണീ കഴിഞ്ഞ് ഉം
ന്റ് കുളിക്കാണ് ഞാന് വെയിറ്റ് കൊറെ പത്ത് മണി കഴിഞ്ഞ് ഇരിക്കലുടങ്ങി പത്ത് മണിക്കെല്ലാം കഴിഞ്ഞേക്കണു കഴിഞ്ഞേക്കണ് എല്ലാം
ആഹ് ഞങ്ങള് പിന്നെ ഈ ടൈം ആകുമ്പോളേക്കും സ്കൂളിന്റെ ടൈംമാവുമ്പോളേക്കും എല്ലാ പണികും വേഗോ ആഹ് പണിയോടൊപ്പം തന്നെ വേഗം എടുക്കും എന്നാ പിന്നെ ഓര് പോയി കഴിഞ്ഞാ പിന്നെ നമുക്ക് കുളി കഴിഞ്ഞിട്ട് പിന്നെ ഓരു വരണ വരെ ഒന്ന് റെസ്റ്റ്‌ എടുക്കാലോ വിചരിച്ചിട്ട്.
ഏഹ് നമ്മ ജീവിതത്തിൽ റെസ്റ്റ് കുറവാണ്.
ആഹ് അതന്നെ റെസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഓര് വരുമ്പോഴേക്കിന്നേക്ക് വീണ്ടും എന്താണ് ഇറങ്ങാനായി അപ്പൊ പിന്നെ വേഗം പണിയൊക്കെ കഴിച്ചു വേഗം കൊറച്ച് നേരം ഒന്ന് റൂമ് കയറി കിടക്കേ ഇരിക്കെ ഫോണ് കാണുവേ എന്തെേലുമൊക്കെ ചെയ്യണെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള എന്തേങ്കിലും പരിപാടികൾ ചെയ്യണംന്നുണ്ടെങ്കില് പണി കഴിഞ്ഞിട്ട് ഒന്ന് കൈയും കാലും നീട്ടിയിരിക്കണം.
അയ് ശെരിയാണ്
പിന്നെന്താവിടെ ചെറുതോന്നുണ്ട് രണ്ട് വയസായത്. പിന്നെ ഓളെ വെച്ചോണ്ട് നടക്കാൻ തന്നെ വേണം കുറച്ച് ടൈമ്
ആഹ്അങ്ങനത്തൊരുണ്ടെങ്കിലും ഓര്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പണി.
ആഹ് ഭക്ഷണം പിന്നെ അങ്ങനെ കഴിക്കില്ല ഞാൻ പഴം അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുക്കലാ അങ്ങനത്തെ എന്തേലും പോവുള്ളൂ. ആ പിന്നെ അത് ചോറക് ന്താണ് കഴിക്കുമ്പോ ഞാൻ കൂട്ത്ത് കൊണ്ടോകും പക്ഷെ അതിന്റെ കറികളൊക്കെ ണ്ടല്ലോ? അത് ഉപ്പേരി അങ്ങൻത്തതൊക്കെ ണ്ടാവൂല്ലോ പിന്നെ വര്ക്ക് സ്കൂളിലേക്ക് ഏ എന്താണ് മക്കക്ക്‌ ണ്ടാക്കുന്ന അങ്ങൻത്തെ കൂട്ടാന്കള് അങ്ങൻത്തതൊക്കെ ഇങ്ങനെ നുള്ളി പോർക്കി തിന്നും. ചോറൊന്നും തിന്നൂല.
ഏ ഈ പഴം പീങ്ങീട്ടാ കൊടുക്ക?
എല്ലല്ല അച്ചേയ്ക്കന്നെ അച്ച പുഴുങ്ങിട്ട് അങ്ങന കൊടുക്ക്‌ ല്ല പക്ഷെ ഏ വാട്ടും ചെൽപ്പൊക്കെ ഇങ്ങനെ പൂതി പറിമ്പോ ണ്ടാക്കി കൊണ്ടാറിമ്പോ അങ്ങനെ വാട്ടി കൊടുക്കും അല്ലാഞ്ഞാൽ
അത് വാട്ടിക്കാണ്ട് ഒര് നുള്ള് വറ്റും കുട്ടി ഒട്ച്ച് കൊടുത്താല് കുട്ടിക്ക് നല്ലതാണ്. നല്ല പച്ച ത് പച്ച ത് ന്ന്ണ് നല്ലതല്ല ത്രേ
വ്ട്ള്ളത് ഒരൊറ്റ ഒറ്റൊന്നും പറ്റൂല ഞ്ഞിപ്പോ നമ്മളിപ്പോ ഈ പലഹാരം തന്നെ ണ്ടാക്കുവല്ലോ ഈ എന്താണ് അങ്ങൻത്തെ മധുരള്ളതൊന്നും പറ്റൂല ഒക്കെ എരിവിന്റെ ആൾക്കാരാ ഒരു പഴംപൊരി മാത്രം തിന്നും പഴത്തിനോട് അങ്ങനെ താക്കി അത് മാത്രം വേറൊരു സാധനും ഒരു മുട്ട മർച്ചതോ അല്ലേ ഒരു ബനാന കേക്ക് അങ്ങൻത്തൊക്കെണ്ട് അങ്ങൻത്തൊര് സംഭവും തിന്നൂല
ഏഹ്
ഇവടൊക്കെ സമ്മുസ, കടലേറ്റ്, എർച്ചി കേക്ക്, പിന്നെ എന്താണിത് നമ്മളെ ആ ഇറാനി പോള, അങ്ങൻത്തതൊക്കെണ്ടല്ലോ അങ്ങൻത്തെ ചട്ടിപ്പത്തിരി, എറച്ചി ഇതിന്റെ മധും ഇല്ലാത്തത് എരിവിന്റെ അങ്ങൻത്തതൊക്കെ തിന്നും അല്ലാത്തത് മധുരള്ളത് ഒരു സംഭവൂല്ല പിന്നെ വല്ലപ്പോയൊക്കെ പഴം പൊരിയ്ക്കുമ്പോ അത് തിന്നും അത് എപ്പഴൊന്നും പറ്റൂല
ഏഹ് ഞാൻ ഇന്റെ രണ്ടാമത്തെ മോക്ക് എന്നും ഓരോ പഴം പീങ്ങിയിട്ട് അയ്ൽന്ന് ഒരു പിടി വറ്റും കൂട്ടീട്ട് കുത്തി ഒട്ച്ച്ട്ട് അത് കൊട്ക്കും എന്നും തീരെ തടിയ്യാതെ മെല്ലിച്ച കുട്ട് കുട്ട്യേയ്നു ഓള് നല്ല ഉസാറായി അന്ന് ഓക്ക് ഒരു നേരം പഴേര്ന്ന്
ആഹ്
ആ ന്ന കുട്ട്യോള് തടിയൊക്കെ കിട്ടി നല്ല ഉസാറാവും ചെയ്യും
അയ്ന് ഇതിനയ്ന് അങ്ങനെ വായലേക്കൂടെ ഒരു സാധനും പോകൂലേയ് അതിന് ഭയങ്കര ഈ ഒടച്ചു കൊടുക്കണ ചെറുപ്പത് ത്തിലേ ഇല്ല്യേ അമ്മളിപ്പോ ഈ ആറു മാസം കഴിഞ്ഞയ്ക്ക്‌ന് നമ്മള് ഈ വെര്കി ഒക്കെ കൊടുക്കുവല്ലോ ആ പക്ഷെ അതൊന്നും കഴി ഉം ഉം അറപ്പേയ്നു അങ്ങനെന്ന്ട്ട് ഞാന് ആ ചെറുപ്പം മുതലെന്നെ ആറു മാസം ആയ്പ്പ തന്നെ ഞമ്മളെ ചോറൊക്കെ ഇങ്ങന ഞവ്ണ്ടി ഞവ്ണ്ടി കറിം കൂട്ടീറ്റൊക്കെ ഞവ്ണ്ടി റ്റ് വാരി കൊട്ക്കലേയ്ന് അപ്പ കൊഴ്പ്പല്ല്യ ആ അങ്ങനെയ്ന് ഇപ്പളും താ ന്നിട്ട് തടിംയില്ല ഒന്നും ഇല്ല്യ ഇപ്പ്ളും അങ്ങൻതന്നെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയ ന്നിട്ട് ഞാൻ പഴയ എപ്പ്ളേങ്കിലൊക്കെ വാങ്ങി കൊണ്ടേയക്കല പഴോ അല്ലെങ്കിൽ മാങ്ങേ ആ അങ്ങൻത്തെ ഫ്രൂട്സോ അങ്ങൻത്തെ ന്തെങ്കിലൊക്കെ വല്ലപ്പോയും ചെത്തി കൊടുക്കലാ അല്ലാണ്ടെ എന്തെങ്കിലും ഒന്ന് വയറ്റ് റ്റ്ലാവണ്ടേ അത് വിചാര്ച്ച്ട്ട്
ഉം
പിന്നെ ദോശ അങ്ങനൊക്കെണ്ടാവുമ്പോ പത്തിരിയൊക്കെ ണ്ടാക്കുമ്പോ എന്ത്‌ പണിയ്യ റ്യോ ഇങ്ങനെ നമ്മള് ചരുട്ടുവല്ലോ പത്തിരിച്ച് ഇങ്ങനെ ചരുട്ടീട്ട് കയ്മങ്ങനെ കൊട്ക്കും വെുതെ അങ്ങനെ ഇരിക്ക്യമ്പൊക്കേ അങ്ങനെ കൊടുക്കും അപ്പ പിന്നെ അതിന്റെ ശ്രദ്ധയിൽ അങ്ങനെ തിന്നങ്ങനെ പൊയ് ക്കോളൊല്ല എങ്ങനെങ്കിലൊക്കെ ഒന്ന് വയറ് നർക്ക്യാന്ന് നോക്കല
അത് ശരി അവൾക്കുള്ളത് ഓളന്നെ വെല്ലേ കഴ്
അവളെന്നെ എല്ലാം കഴിക്കുവല്ലേ ന്റെ മക്കക്ക് ഞാൻ വരിക്കൊടുക്കണം. ആണ് എനിയ്ക്ക്‌ എന്തൊരിഷ്ടാ വാരി കൊടുക്കാനറ്യോ. ഇൻക്ക് പ്പളും ഞാ എന്താണ് ന്റെ രണ്ടാമത്തെ ൻക്കും വ വല്ല്യേൻക്കും ഒക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇക്ക് മൂന്ന് മക്കളാ അപ്പം എന്താണ് രണ്ടാമത്തെ ൻക്ക് ക്കെ ഞാൻ ഇങ്ങനെവാരി കൊടുക്കുമ്പോ ഞാ ഇങ്ങനെ വിചാരി കും വാരിങ്ങനെ അപ്പോ മക്കൾ നമ്മക്ക് തിന്ന് നമുക്കൊരു ഫീല് വരുള്ളൂ ഇന്റെ രണ്ടാമത്തതും അങ്ങൻതന്നെ വല്ല്യേൻ പിന്നെ ഓനക്ക് വേണ്ടതൊക്കെ ഓന് വേണങ്കിൽ ടുത്ത് തിന്ന് കഴിക്കും പക്ഷെ ചെർ രണ്ടാമത്തതും ചെറുതും ഇറ്റിങ്ങൾക്കാണ് ഭക്ഷണം കഴിക്കാൻ മടി മറ്റേ നിപ്പോ പ ട്ടിനിട്ന്നാലും കൊഴപ്പില്ല രണ്ടാമത്തേന് ഓൻ ചെറുപ്പത്തിലേ അങ്ങൻ തന്നെ
ഇന്റെ രണ്ട് മകൾക്കും വാരി കൊടുക്ക് ണേ ഇൻക്ക് ഇഷ്ടല്ല വാരി വാരി കൊടുത്തു മ്പോല് ഓല് തീരെ തിന്നാന് അറീല ചോറ് അവിടെങ്ങാനും ബെതറും ഞാൻ ങ്ങട്ട് പെരീ ചെന്നാ ഇൻക്ക് ചീത്തേണ് ഒര്എട്ട് വയസ്സ്ആയ ഒരു കുട്ടി ഒമ്പ വയസ്സ് ആയ മൂന്ന് വയസ്സ് ഇഞ്ഞ് ന്നാതിന്നാൻ പഠിപ്പി ച്ചല് എന്നും മ്മാര് വാരി കൊട്ക്കാണ്ടാവോ ഇപ്പൊ ഞാൻ ന്താണ്ട് വള്മ്പി വെച്ചൊട്ക്കും
പ്പഴും ഇങ്ങനെ വരി കൊടുക്കും ഇങ്ങനെ
ഡെയിലി രാത്രിക്ക് വാരി കൊടുത്താല സമാധാനം ഉണ്ടാവുള്ളൂ
ഇൻക്കും അങ്ങൻ തന്നെ വാരി കൊടുക്കാന്നറ്ഞ്ഞാ നമ്മക്ക് മക്കൾക്ക് ഈ തിന്നും ആ തിന്നുമ്പോ നമ്മുക്കൊരു നമ്മള് വാരി കൊടുക്കുമ്പ ന്താ മക്കളെ വയറ്റിലേക്ക് ആയിണോ ല്ലേ ന്ന് ള്ളെ നമ്മക്കറിയ ഇത് വര് കൊറ്ച്ച് കോഴി കൊത്ത്ണ മാരി തിന്ന് പോകുമ്പോ നമ്മക്ക് ഒര് എട ങ്ങേറാണല്ലോ
അഹ് ശരിയ
ക്ക് എന്താന്നാൽ ചെറ്ത് നന്നാ വാരി കൊടുക്കണന്തൊരുഇഷ്ടണാലോ പക്ഷേ അയിന് വരി കൊടുക്ക്ണെ പറ്റുല്ല അയിന് ഇങ്ങനെ നുള്ളി പൊറ്ക്കി തിന്നാ
ആഹ് അഹ് ശരി എന്റെ മാ എന്താണ് ആങ്ങള്ടെ മോളൊക്കെ എന്താണ് ഓ ക്ക് ഒര് ചെറിയ പാത്രം വെച്ച് കൊടുത്താ ഓക്ക് വാണ്ടെ വാരി തിന്ന് വാണ്ടാത്ത ഔടെ ഇട്ട് പോവും ഒരു വറ്റ് കളയാതെ തിന്ന നല്ല രസാ കാണാ ഇന്നട്ട് പറയ് ആ കുട്ടികളൊക്കെ നോക്കാ അയിന്റെമ്മാര് നോക്കിയിട്ടാണോ അഹ് ഒക്കെ സ്വയം ചെയ്യലാ നമ്മ്സ്വയം ചെയ്യാനയക്കണം നമ്മ മക്കളെച്ച് ഇങ്ങനെ ഓമൻച്ച്
ചെല മക്കക്ക് അങ്ങനെ നമ്മള് വെച്ചെടുത്ത് കൊടുത്താല് ഓര് ട്ത്ത് ഓര്ക്ക് വേണ്ടിയത് തിന്ന് ഓര് പോവൊ ക്കെയും പക്ഷേ ചെല മക്കൾക്ക് നമ്മൾ വാരി കൊടുക്കന്നെ മാണ്ണം ചെലോൽക്ക് ചെൽപ്പം വരി കൊടുത്താലും തിന്നൂല ഇട്ത്ത് വച്ച് കൊടുത്താലും തിന്നൂല അങ്ങൻ ത്തൊ ഉണ്ടാവും
ന്റെകുട്ടി ന്താട്ടി ക
പരത്തിയാണ്ട് വെക്കും ആഹ്
കഴിക്കന്നെല്ല ഇന്ന് പ്പം അംഗനവാടിക്ക് പോക്കോടങ്ങിയാരെ പിന്നെ ഒന്ന് ഉാറായി വര്ന്ന്ണ്ട് അംഗ ലവാടി പോയാല് ഓക്ക് പാലും മുട്ട ക്കെ ഇഷ്ടാണ്
അതന്നെ അതുഅല്ല പിന്നെ അവിടെ ഫ്രണ്ട്സൊളെകൂട്ടത്തില് ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കല്ലേ അപ്പൊ പിന്നെ ആഹ്ആഹ് അതു ആണ് ആഹ് പിന്നെ നമ്മളൊന്നും നമ്മളില്ലാന്നാ തന്നെ മക്ക് നമ്മള അടുത്ത് ണ്ടാ വ് പ്പോ മക്കൾക്ക് പിന്നെ മാഞ്ഞാളം കൂടും നമ്മളില്ലാ ഞാ ഒരു കുഴപ്പവും ഉണ്ടാവൂല്ല ന്ന ഹ് ഇവിടെ മക്കള് എപ്പളും ഇവള കൊണ്ട് പറയ് ഞാനിങ്ങനെ ഈ ബർത്ത്ഡേക്കെ അതുപോലെ ഇതിനൊക്കെങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ ണ്ടാ നമ്മളെ കണ്ട് കാണ ങ്കി ല്ലഹ് നിന്ന് ടുക്കൂല ഞങ്ങള് ഇല്ലാണ്ട് ഓളെ കൊണ്ട് പോവലാ അയിറ്റങ്ങൾ ഫോട്ടം ട്ക്കാന് അപ്പൊ പറയ് നല്ലോണ്ണം നിന്നരും എന്താ ഇപ്പ ഈ കാത് കുത്ത് കഴിഞ്ഞി നി ഇപ്പ കഴിഞ്ഞാഴിച്ച കയിഞ്ഞായിച്ചല്ല അയിന്റെ മുന്ന ത്തായിച്ച അപ്പയ്ന് ഇങ്ങൾ വരന്നെ വാണ്ട ഞങ്ങള് പോയിട്ട് ഫോട്ടടുത്ത് കൊണ്ട ര കൊണ്ടന്നോളാ റിം അപ്പം നിന്നെടുക്കും ഞങ്ങളെ കാണുമ്പം നിക്കൂല അപ്പൊ ഓൽക്ക് മാഞ്ഞാളാ നമ്മളില്ലാഞ്ഞാ നിക്കു ൻ്റെ മക്കൾ ന്ന്ട്ട് പറയും നിങ്ങളെ കാണുമ്പോള എല്ലാ മഞ്ഞാലും തെക്കെ അറിയും
അഹ് ഉമ്മാരെ കാണുമ്പോ ന്ഒന്നൂടെ കൊഞ്ചാണ്
ആഹ് അതന്നെ അപ്പൊ ഞങ്ങളെ കൊണ്ടപോകുല മക്കള് ബർത്ത്ഡേ ഒക്കെ ആകുമ്പോ ഒകെ ഡ്രസ്സ് എടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും ഞങ്ങളെ കൊണ്ടാകാതേ പോകും
ആഹ്
ഏ മക്കൾ രണ്ടാളും പഠിക്കണ ആൾക്കാരാണോ
ആക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഒരാള് പ്ലസ് വൺ ഒരാള് ഒമ്പാം ക്ലാസ് ഒരാള് എന്താണ് മൂന്നാം ക്ലാസ്സില് ഒമ്പത് വയസ്സാണ് അത് മാറി പോയതാ പിന്നെ ഒരാള് എന്താണ് അംഗനവാടിൽ പോവുന്നുണ്ട്
ആഹ് ആഹ്
ഉം ഹസ്ബൻ്റ് ഉം ഹസ്ബൻ്റ് ൻ്റെ ഉമ്മയുണ്ട്
ആഹ് ഞങ്ങള് ഇതേമാരി എനിക്ക് മൂന്ന് മക്കളാണ് രണ്ട് ആൺകുട്ടികളാണ് പിന്നെ ലാസ്റ്റിൽ ചെറുതാണ് മോൾ ഓക്ക് രണ്ട് വയസ്സ് ആയിട്ടേ ഉള്ളു ഒരാൾ എട്ടിലാണ് ഒരാൾ മൂന്നിലും
ആഹ്
മക്കളൊക്കെ വേഗം ഇല്ലല്ല ഞമ്മള് തറവാട്ട് തന്നെ ആണ് ഏ തറവാട്ടിൽന്നെ ആണ് ഇവിടെ തന്നെ എങ്ങനെങ്കിലും അങ്ങനെ ഈ അല്ലല്ല എളച്ചനും ഫാമിലിയും ഉണ്ട് വേറെ ഒരു എളച്ച ഛനുണ്ട്
അപ്പ എളുപ്പം വേറെ പോവാനായിരിക്കും ടൈം ആയിക്ണ്
ടൈമൊക്കെ ആയിക്ക്ന് പക്ഷെ ഇവിടെ സ്ഥലുണ്ട് അതി പേരിലേക്ക ആയി കിട്ടാ എന്തോ ഒരു ബുദ്ധിമുട്ട് കിട്ടിക്കാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോയേ വീടായി പോയിനീ ഇന്ഷാ അല്ലാഹ് ഇനിയും ഇപ്പം കിട്ടിക്കാനേൽ പടച്ചോൻ വിധിച്ച് കാണേൽ ഇപ്പൊ വേഗം ആവൂല്ലോ
ആഹ്
ആഹ് അതന്നെ അപ്പ പിന്നെ
അല്ല സ്ഥലം ഉണ്ടെങ്ക പിന്നെ നാല് സെൻ്റ് സ്ഥലം പേരിലാക്കി തന്നാലും ആ ഉള്ള സ്ഥലത്ത് പെര കേറ്റണം
ആഹ് അതന്നെ അത്ര മതി ഇപ്പത്തെ കാലത്ത് അത്രൊക്കെ തന്നെ ധാരാളാണ് ഞങ്ങൾക്ക ഉള്ളൂ കേട്ടോ നാല് സെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ന്നെ ഉള്ളൂ ന്നാലും വേണ്ടില അവിടെള്ള വാവ പോയി അപ്പം എന്താണ് ആ ളള്ള സ്ഥലത്ത് നമക്ക് വീട് ആക്കൻ അത്ര മതി
ശരി പിന്നെ നമ്മുക്ക് രണ്ടാക്കും ഒരു ചെറിയ വീട് വേണല്ലേ
അല്ലാണ്ട് ഇപ്പത്തെ കാലത്ത് നമ്മുക്ക് പൊറത്ത് പോയിട്ട് ഏ എന്താണ് വീടെടുക്കല് നടക്കൂല സ്ഥലം വാങ്ങി വീട് എടുക്കലൊന്നും നടക്കൂല ഉള്ള സ്ഥലത്ത് എങ്ങനെയെങ്കിലും ഒപ്പിക്കാ ന്ന് അല്ലാണ്ട്
ശരിയാ എല്ലാം മണ്ടപ്പതിന്ന് ഒപ്പിച്ച് പോരാ
അതന്നെ ആ അല്ല പിന്നെ വല്യയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർല്ലാവണം എന്നാ പിന്നീം കുഴപ്പമില്ല
ഏതായാലും നമ്മളെ തലയിൽ വരച്ച തല്ലേ നമ്മക്ക് കിട്ടുള്ളോടി
അത് തന്നെ അല്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പിന്നെ എന്തെങ്കിലും ഒകെ
അതല്ലടി അയ്യേ ഒരു ലക്ഷം ശമ്പളം വാങ്ങുന്നോന്ക് ഓൻ്റെ തായ റിസ്ക്കും കാര്യം ഉണ്ടാവും പത്ത്റുപ്പിയ വാങ്ങുന്നോന്ക്കും ഉണ്ട്
അതെ അതെ എം ആഹ് അമ്മള അമ്മളതില പട് ചോൻ ബർക്കത്തെയ്യട്ടെ, അതിന് വേണ്ടീട്ട് നമ്മള് ദോര്ക്കപ്പോഴും
ആഹ് ഇൻക്കും ഇൻക്ക് തറവാടാണ്, അപ്പം ആഹ് ന്നയ്ക്കോട്ടെ, ന്നാ ശരി